ലോ. പക്കന്നില്ലേ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
പ്പോ
ആ കേൾക്കുന്നുണ്ട്.
ശ്രദ്ധിക്കാം.
ആ അപ്പൊ ഏറ്റു. അരെ ഒരു ആ ഒന്നും ഒന്നും കേൾക്കുന്നില്ലായിരുന്നു.
ആ ആ എന്തൊക്കെയണ്ട് വിശേഷം
നല്ല വിശേഷം സുഖായിട്ട് പോകുന്നു
ഫുഡ് ആ മഴയില്ലല്ല എവിടെയും മഴയില്ല തണുപ്പുണ്ട്
ആ കപ്പ
ഇല്ല
വേറെറാരടെ സ വേറെ സ്ഥലത്ത കൂടെ ചെയ്തിട്ടുണ്ടാവും അതേക്കെത്താണ് അനുഭവപ്പെടുന്നു നമ്മളിവിടെ ഭയങ്കര ചൂടാ നമ്മുടെ ഇവിടെ ആ നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടാണ്
ആ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് ആ കഴിച്ചു എല്ലാരും കഴിച്ചിട്ടില്ല ഞങ്ങള് കഴിച്ചിട്ടില്ല ഇവിടെ ഹസ്ബൻഡ് ഒക്കെ കഴിച്ചിട്ടിണ്ട്
ആ ആ എന്തായിരുന്നു സ്പെഷ്യൽന്ന് ഇണ്ടാക്കിയത്
ചെറുപയർ കറിയും മീനും
പിന്നെ വേറെ എന്തെ വിശേഷങ്ങൾ
ചച്ചല് വേറെന്നുല്ല ആ അത് എല്ലാ സംഭം മക്കൾക്കൊക്കെ സ്പെ അവർക്ക് സ്പെഷ്യൽ എന്തേലും വേണ്ടി വരും ആ നാളെന്തെങ്കിലും ഒക്കെ ഉണ്ടാവും വെള്ളിയഴ്ച ഈ ഞായറാഴ്ചത്തെ ഈ സ്പെഷ്യല് ദിസായ് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ നെയ്ച്ചോറ് ആ നമുക്ക് വെള്ളിയാഴ്ച ഞായറാഴ്ച ഒക്കെ സ്പെശ്യാൽ തന്നെ
ആഹ്
പിന്നെ എന്തൊക്കെയുണ്ട് പിള്ളേര് പിന്നെ ബുക്കുംന്തൊക്കെ സ്കൂള് തോറക്കാറായല്ലോ ബുക്കൊക്കെ പറഞ്ഞടുത്ത് പൊതിയലും പിന്നെ അതങ്ങോട്ടും ഇങ്ങോട്ടും കാണാ അവർക്കൊക്കെ കാണാനാണല്ലോ വെള്ളക്കൊപ്പി അയിന് ഭയങ്കര ഇന്നല്ലെ പിന്ന മോക്ക് രണ്ടാമത്തെ മോക്ക് വാങ്ങിയ അപ്പൊ അതേപോലെ തന്നെ മാറ്റവൾക്കും മേണന്ന് പറഞ്ഞാണ്ട് അച്ചറകൂടി രണ്ടും ഭയങ്കര ഉ വാശി ഇതൊക്കൊയിരുന്നു ആ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു ഇനി പെരുന്നാളായി അതിന് വേറെ പർച്ചേസ്ണ്ട് അതെ ബട്‌ജറ്റ് ചുറ്റും വേണം നമ്മള വിചാരിച്ച വിചാരിക്കണട്ടിലും ബഡ്ജറ്റ് വേണം കയ്യിൽ
എല്ലാം ഒരുമിച്ചല്ലേ പെരുന്നാളും സ്കൂള് തൊറുപ്പും
ആ സ്കൂള് തോർക്കലും പെരുന്നാളക്കെ ഒരുമിച്ചാണ് അത് കഴിഞ്ഞ നാലീസം കയ്ഞ്ഞ സ്കൂള് തൊറന്നു ആ
ഡ്രസ്സൊക്കെ എടുക്കൂല്ലേ പെരുന്നാളിന്
ആ ഡ്രസ്സ് എടുക്കും ഞാ തിങ്കളാഴ്ച എടുക്കാൻ പോവാന്ന് പറ പറയിന് പെരുന്നാൾപ്പ നമുക്ക് വർഷ
കഴിഞ്ഞ പെരുന്നാൾക്കോ
ആ കഴിഞ്ഞ പെരുന്നാൾ ക്ക്എടുത്തിരുന്നു ഇപ്പൊ അതിനും വേണം പിന്നെ പതിനായിരം മക്ക ക്കന്നെ വേണം പതിനായിരത്തിന്റെ അടുത്ത്
ആ ഇത് ചെറിയ പെരുന്നാളാണോ
അത് വലിയ പെരുന്നാള്
വലിയ പെരുന്നാൾ ആ ചെറിയ പെരുന്നാളാണ അപ്പൊ നേരത്തെ കഴിഞ്ഞത് ആ ആ ആ
ഇന്നാണ്
ആ ഇനിയിപ്പ അയിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ചാലേ
അയിന്റെ തിരക്കും കാര്യങ്ങളൊക്കെയ ആാണ് അ
ആഘോഷിക്കുവല്ലോ അല്ലെ മറ്റേ പെരുന്നാൾ തന്നെ
ആ അതേപോലെ ആഘോഷിക്കും പക്ഷ അത് നഞമ്മൾ നോമ്പ് കഴിഞ്ഞ അതിൽന്നൊയിട്ട് അതിനോട് ഭയങ്കരമായിട്ട് എല്ലാർക്കും ഒരു ആ വരുന്നക്ക അത്രധൈര്യം ഇൻട്രസ്റ്റ് അങ്ങനെയല്ല ഇഡ്രസ്സ് ലും ഇൻട്രസ്റ്റ് തന്നെയാണ് പക്ഷെ നമുക്ക് അതാണ് എല്ലാർക്കും ഭയങ്കരട്ട് ഇത് അപ്പൊ ആ ഒരു ആഡംബരം ഇതിയതുണ്ടാവില്ല ഉണ്ടാവും പക്ഷെ അത് അങ്ങനെയാണ് ആദ്യം വരുന്ന ചെറിയൊപേരുനാളല്ലേ അതുകൊണ്ടായിരിക്കും വർഷ ആ പിന്നെ അങ്ങനെയൊക്കെയാന്ന്
നാളെ എന്നിട്ട് പരിപാടൊന്നും ഇല്ല കല്യാ ണങ്ങള് ഒന്നും
നാളെ കല്യാണിന്നും പിന്നെ പറഞ്ഞതൊന്നും ഒന്നും ഇല്ല ഞമ്മള് ഉം ഇപ്പൊ ഈ രണ്ട മൂന്നാഴ്ച ഒരു മാസം ആ ഒക്കെ കഴിഞ്ഞു ഇപ്പ സ്കൂൾ തുറക്കാറായില്ല ഇനി ഇപ്പ അയിന്റെ ഇത് ണ്ടാവും ഇപ്പൊ കഴിഞ്ഞ മൂന്ന് നാല് ആഴ്ചകളിൽ തുടരെ തുടരെ കല്യാണം തെന്നായിരുന്നു ഒരു ദിവസം ഇതില്ലാതെ ആ കല്യാണായിരുന്നു പിന്നെപ്പ എല്ലാസവും കഴഞ്ഞ അതന്നല്ലേ പരിപാടി തന്നെല്ലേ എല്ലസം നമ്മുക്ക് ബിരിയാണി ആയിട്ട് മന്തിായിട്ട് ഇും ഇങ്ങനെ കഴിക്കണ
ആ കഴിച്ച കഴിച്ച് മടുക്കും വെക്കേഷൻ സമയത്ത് കല്യാണങ്ങളും
ആ അപ്പൊ എൻറെ മോള ഇന്നല്ലേ നെയ്ച്ചോറായിരുന്നു അപ്പൊ അവൾക്ക് വേണ്ട അവൾക്ക് സാദാ ചോറ് മതി പറഞ്ഞു അപ്പോൾ സദാ ചോറ് കഴിച്ചു അപ്പൊ എങ്ങനെയ ഞാന് അതൊന്നും പറഞ്ഞു പിന്നെ കൊറച്ച് കഴിപ്പിച്ചു പിന്നെ മന്തി ബിരിയാണി ഒന്നും ഇപ്പ അവൾക്ക് വേണ്ട പറഞ്ഞ എന് എനക്ക് പറ്റിയത് ചോദിക്കപ്പോ നാല് വയസ് ഇള ആയിട്ടുണ്ട് ഇപ്പ നല്ലാം കഴിക്കണ പ്രായല്ലേ
അതന്നെ ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ പിന്നെ എപ്പ കഴിക്കാനാണ് അപ്പഴേ കഴിച്ചില്ലെങ്കിൽ ശരിയാവയില്ലല്ലോ
ആ അവിടെ ഉമ്മ വപോലെ ഉമ്മമ്മ അങ്ങനെ കഴിക്കൂല അപ്പൊ ഞങ്ങളറിയോ ഉ്മാന്റെ പോലെ തന്നെ ആയോ നീയന്നൊക്കെ ചോദിക്കും ഈ പ്രായത്തി തന്നെ കായി- കപ്പട്ട
അതെ
നമ്മുടെ എല്ലാ ഭക്ഷണം കഴിച്ച് ശീലക്കണം നമ്മള് വീട്ടിൽ ഉണ്ടാക്കിയതാവുമ്പോൾ അങ്ങനെ കഴിക്കണം പിന്നെ പുറത്തൊന്നും ഓർഡർ ചെയ്തൊന്നും വല്ലാതെ കുട്ടികൾക്ക് കൊടുക്കാത കൊ- ക്കാറില്ല എ പല മിക്ക പോഴൊക്കെ വാങ്ങൂട്ടോ അവിടെ നമ്മക്ക് ആവശ്യം വരുമ്പോൾ അങ്ങനെ സാഹചര്യത്തിലൊക്കെ കിട്ടും അങ്ങനെ വാങ്ങുള്ളൂ
ആ ഇപ്പൊ കഴിക്കണ തന്നെയ കഴിച്ചോളൂ
ആ ഇപ്പൊ കഴിക്കുന്നത് ആ കഴിക്കും
ആ
പിന്നെ നമ്മള് നിങ്ങള് കൃഷിയൊക്കെ എന്ത ചെയ്യാറുണ്ട് ചെയ്യണ്ടാ വീട്ടില് ആ അതെ വാശിണപ്പ എല്ലാർക്കും വാശി വാശി ഭയങ്കരാണ് മക്കൾക്ക്
ഇല്ല ചേ കാളടിയിണ്ട് മദ്രോസ ലില്ല വീട്ടില്
ആ ആ അല്ല പച്ചക്കറിന്നൊക്കെ മക്കൾക്ക് കൊടുത്താല് നല്ലൊരു ഇതാണല്ലോ
മറ്റേ അതില് മാത്രം സ്ഥലം ഇല്ലന്ന് ഉള്ള സ്ഥലത്തൊക്കെ അമ്മ ചെടിയൊക്കെ നട്ട് വെച്ചേക്കാ പൂക്കളുള്ള ചെടികളൊക്കെ
ആ ചെടി ചെടി ഇഷ്ടായിരിക്കുല്ലെ
ആ അമ്മക്ക് ഭയങ്കര കാര്യവാണ്. ഇപ്പൊ ഈ അടുത്ത് ഞാൻ നാട്ടില് പോയ സമയ ത്ത് മറ്റേ ബോഗൈൻവില്ലയുണ്ടല്ലോ അതിന്റെപ്പോ സീസൺ ആണല്ലോ കൊറെ പൂക്കളും ഇതൊക്കെ ഉള്ളത്. അത് ഒരു ലോഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനാ പൂക്കളുള്ള ചെടികളോട് ഭയ ങ്കര കാര്യവാണ് പിന്നെ കപ്പങ്ങ ഇണ്ട്ന്ന് തോന്ന്ണു. വീട്ടില് കപ്പങ്ങ എന്താ പറയാ നിങ്ങള്? കപ്പങ്ങ എങ്ങനെയാ പറയണേ കറുമൂസ അങ്ങനൊക്കെ പറഞ്ഞ് കേ
പപ്പായാണോ
ആ അതന്നെ പപ്പായ.
ഞങ്ങള് പപ്പായാന്നാറയാറ് ആ അതിവടീ ണ്ട് ട്ടോ അത് നല്ല സാധനാണ്.
ആഹ് അത് അതിണ്ട് പക്ഷെ അത് കൂടുതലും കിളികളൊക്കെ വന്ന് കൊത്തി നശിപ്പിച്ചു കളയും.
ആഹ് അത് അതെ പഴുത്താ പിന്നെ അത് കിളികളൊക്കെ വന്ന് കൊണ്ടാവാറാ ചെ
അതെ അത് മാത്രേ ഒള്ളു വീട്ടില് പിന്നെ ആ അതിനൊള്ള സ്ഥലമൊന്നുമില്ല.
ആഹ്.
എന്റെ ഞങ്ങൾ ആദ്യ അച്ഛന്റെ വീട്ടിലാ നിന്നതേ അപ്പാച് എന്റെ വീട്ടില് വലിയ പറമ്പാ ണ്ടവിടെ ചക്കയും മാങ്ങയും എല്ലാം ഉണ്ട് ഞങ്ങള് പിന്നെ വീടെടുത്ത് മാ വീട് വേറെ പണം അറിയതാണ് അവിടെ നമ്മള് ഫ്രണ്ടില് ചെടികൾ മാ ത്രം വെക്കാനായിട്ടുള്ള സ്ഥലം മാത്രേ ഉള്ളൂ.
അതെ ഇപ്പൊ ഇപ്പ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണല്ലോ.
ആഹ് അതെ പിന്നെ അടുത്തന്ന്
അപ്പമ്മ ചെടികൾ നമ്മുക്ക് ഭയങ്കര ഏഹ്
അടുത്ത്ന്നുള്ളവരൊക്കെ തരും നമുക്ക് ചക്കയായിട്ടൊക്കെ
ആ അതൊക്കെ പിന്നെ നമ്മള് എല്ലോരും കൊടുക്കുവല്ലോ ഇപ്പൊ ഞമുക്ക് ആ അത് പിന്നെ നമ്മുക്ക് ഇത് പൂക്കളൊക്കെ കാണുമ്പോ നമുക്ക് മനസ്സിന് സുഖാണ് മുറ്റത്ത് ആ
വീട്ടില് ഇതിപ്പ ഇതുപോലെ മുല്ലപ്പൂ റോസാപ്പൂ പിന്നെ ഇപ്പോ ബോഗൻ വില്ല പിന്നെ ഒരു മറ്റേ വിംഗ ന്നാന്ന് പറഞ്ഞിട്ടൊരു പൂവീല്ലയോ പറയാണേന്നെനിക്കറിയില്ല
ആഹ് എന്റെ താതന്റെ വീട്ടിലിത്തെ പോയ നല്ല ചെടികളും നൂറ് നൂറ് തരം പത്തണിമുല്ല തന്നെയുണ്ട് അങ്ങനെ എല്ലാ തരം ചെടികളും ഉണ്ടായിരുന്നുഇവളു വിൽക്കാറുണ്ടായിരുന്നു ഉണ്ട ണ്ട് ഇങ്ങനെ ഇതാക്കിയാണ് ആ അവൾക്ക്- ക്ക് അത് ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിുന്നോ? പിന്നെ അല്ല പലതരം ചെടികളുണ്ട അവള വീട്ടി- വീട്ടൊക്ക് പോയാാലൽ ആകെ ചെടികള വീട് കാണൂില്ല
ആ അതെ പക്ഷെ അത് കാണുമ്പോ ഒരു സുഖമാണ് നമുക്ക് മനസ്സിനല്ലേ
ല്ല കാരണം പാമ്പുകളെ- പാമ്പുകൾ ശല്യണ്ടാവും ഉ-
പക്ഷെ അതൊക്കെ നിക്കണാണുമ്പോ നമുക്ക് മനസി - ഒരു സുഖമാണ് കാണുമ്പോ പൂക്കളും-
ആഹ അതേപോലെ തന്നാ അവള് അ അന്ള് പറയല്ലേ നമുക്ക് എന്ത് ഭക്ഷണണംൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുക്കത് കാണുമ്പോ തന്നെ ഒരു മനസ്സക്കൊരു സുഖമാണ് പിന്നെ നല്ല ഒരു നല്ലൊരു പിന്നെ സ്മെല്ലു ആണ് ഇതൊക്ക പൂക്കളന്തൊക്കെ ഉം
ചേച്ചുടെ വീട്ടിലുണ്ടോ ചെടിയൊക്കെ
എന്റെ വീട്ടില് ചെടി എന്റെ വീട്ടിലില്ല ഞങ്ങള്ൾ നാല് പെൺ മക്കളാണ് അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ കെട്ട കെട്ടിച്ചയച്ചു പോയി പിന്നെ ഉമ്മയും ബാപ്പയും അല്ലേ അവരങ്ങെ കഴിഞ്ഞു പോ പോു അപ്പ നമ്മുക്ക് ചെടികളൊന്നും മാക്കും അങ്ങനെ ആദ്യക്കെ ഇണ്ടായതിന ഇലേ മഴന്തൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോയി ഇപ്പൊ ഈ പചക്കറി കൃഷിയല്ലാം കൃഷിയണല്ലേ ഓരോ തൈകള് റംമ്പുട്ടാന് സപ്പോർട്ടൊക്കെ ചെയ്യും
ആഹ ആഹ
എന്നാ ശെരി വിളിക്കാം
ഓക്കെ
ഓക്കെ
ആഹ്